ഹലോ
ഹലോ
ആഹ് എന്താ വർത്താനം
എന്താ
എന്താ വർത്താനം
എന്താ വർത്താനംന്നോ
ആഹ് ആഹ്
എന്താ വർത്തനംന്ന് ചോയ്ച്ചാ എന്താ വിശേഷമെന്നോ സുഖം സുഖം അവിടെ സുഖമാണോ?
സുഖം
ഹലോ ആഹ് ഭക്ഷണൊക്കെ കയ്ച്ചു മക്കളൊക്കെ പോയോ
ആഹ് പോയി
ആഹാ എത്രയാ പഠിക്കുന്ന
ഇവര് എൽ കെ ജി ലാ
ആഹ് ഇവ്ടെ മോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ
ആഹ് ട്വിൻസ് ആണ് രണ്ടുപേരും എൽ കെ ജിയ
ഉം മോളാണോ
അല്ല ബോയ്സ് ആണ്
ബോയ്സ് ആണോ ഉം ഉം അടുത്ത് തന്നെ സ്കൂള്
അല്ല ബസില് പോണം
ഉം ഉം എങ്ങനെണ്ട്? ഈ വർഷാ ക്കിയതേ ള്ളൊ?
ആഹ് ഈ വർഷാക്കിയതെള്ളൂ. പ്പോ ക്ലാസ്സൊക്കെ തുടങ്ങ്ണെ ള്ളൂ. എന്താ കഴിഞ്ഞ ആഹ് ഇന്നലെ തൊട്ട തുടങ്ങണത്. ആഹ് അംഗലവാടി പോയിട്ടുണ്ട്. അംഗലവാടിയിലൊക്കെ പോയി അപ്പൊ കരച്ചിലൊന്നും വല്ലാതല്ല. അംഗലവാടിയിൽ പോയി കരഞ് കഴിഞ്ഞതാണ്. അപ്പൊ ഞ്ഞി സ്കൂളായപ്പോ വല്യ കുഴപ്പൊന്നുല്ല.
ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു ട്വിൻസ് മോംസ് ആയിട്ട്.
ആഹ് മ്മായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടന്നെ നി. അയ്നെ നോക്കാനൊക്കെ. ഭയങ്കര അല്ല മ്മ ഉമ്മ ണ്ട്. കാക്കണ്ട് എല്ലാരും ണ്ട്. പക്ഷെ ന്നാലും. എല്ലാരാ ആഹ് ഒരാള് കരേയുംപൊത്തിനും ഒരാള് ഇപ്പോളും അങ്ങൻ തന്നെ. വാശിയാണ് ഇപ്പൊ ആഹ് കൊറച്ച് ആഹ് അല്ല ഇപ്പൊ വ്ടെത്തന്നെ. നാട്ടി തന്നെ. നാട്ടില് സെറ്റിലായി പ്പോ
ഉം ഉം
അവിടെ മോളോ, ഒരു മോളോ ള്ളൂ?
ആഹ് മോനുണ്ട്. മോന് മൂന്ന് വയസ്സ്. എൽ കെ ജി അഹ് ഉം അംഗനവാടീല് കഴിഞ്ഞ ആഴ്ച തൊട്ട് പോകാൻ തുടങ്ങി. ഈ ആഴ്ച വിട്ടില്ല ലൊ. പനിയും ചെറിയൊരു ജലദോശം ക്കെ പോലെ
ആഹ് കരച്ചിലുണ്ടോ?
ആഹ് എന്നും കരഞ്ഞോണ്ടാ പോന്നത്. പിന്നെ അടുത്തൊരു പെൻകൊച്ചിന്റെ പേര് പറഞ്ഞ് അഹ് പേര് പറഞ്ഞ് വരുന്നോണ്ട് കൊഴപ്പല്ല. അവനൊരുങ്ങുംപോത്തിനും ചോയിക്കും സേറ ണ്ടോ ഉമ്മീ? നമ്മൾ മണ്ടൻ മാരായി. അപ്പൊ പിന്നെ കരച്ചിൽനൊക്കെ ഒരു ഇത്തിരി കുറവുണ്ട്.
ആഹ് ഓഹ് അവളൊണ്ടെങ്കി അവനും പോവാ ന്നൈക്കാണല്ലേ.
അതെ അതെ അതെ. അങ്കൻവാടിയുടെ കൊറച്ചപ്പറത്തുള്ള കൊച്ച.
അങ്കലവാടി അടുത്താണോ? അതോ കൊറച്ച് ആഹ്. നടന്ന് പോണം.
അതെ അതെ. വണ്ടി ഓട്ടിക്കോ?
ഇല്ല. ആഹ് ഓടിക്കും. ശെ ല്ലാതെ കിട്ടലൊന്നുല്ല. കിട്ടൂല. ഒടുക്കാ ള്ളെ ഇല്ല വർക്കയിട്ടൊന്നു ല്ല പ്പൊ. ങ്ങനെ പൊറത്ത് പോണൊന്നുല്ല. എന്താ നിങ്ങൾ പോണ്ടൊ? നിങ്ങൾ പോവുണ്ടോ?
ഇല്ലില്ല. വർക്കയ്യുന്നില്ല.
ആഹ് എന്തേലും പഠിച്ചതാണോ?
ഉം ആഹ് പഠിച്ചതാ. പക്ഷെ ഇനിപ്പം തിന് ടി ടി സിക്ക് പോവാൻ വേണ്ടി ണ്ടാവു തെക്കേ ട്ടേക്കുന്ന്.
ആഹ് എന്താ ഡിഗ്രി കഴിഞ്ഞതാ?
ഉം ഇല്ലില്ല. പ്ലസു
പ്ലസ് റ്റു. ആഹ് എന്താ പിന്നെ ഒന്ന് പോയിട്ടുണ്ടാവില്ല ലെ.
ഉം
ആഹ് ഇനി ടി ടിസിക്ക് ഇനി പോവുണ്ടോ? ഏഹ് ടി ടി സിക്കിനി പോവുണ്ടോ അതോ ക്ക് കൊ ശരിയാക്കി വെച്ചതാ ടി ടി സി ചെയ്യാൻ പോവുന്നുണ്ടോ
ക്ലിയർ ആവുന്നില്ലെടാ എന്തോ പറയുന്നു
റേയിഞ്ചില്ലാ ടി ടി സിക്കിനി പോവ്
മഴ ആഹ് ടി ടി സിക്ക് ഞാന് പോവ് പോവ്ന്നൊണ്ട് അപ്പൊ പത്തിസം അടുത്ത മാസം എങ്ങാണ്ട് ട്രെയിനിങ് വിളിക്കാന്ന് പറഞ്ഞ്
ഉം ആഹ് അതെങ്ങനെ രണ്ട് വർഷത്തിന അതോ മോണ്ടിസോറിയയ്ട്ട് അങ്ങനെയോ
ഒരു വർഷത്തില് ഒരു വർഷം ഇരുപതിനയിരത്രേയ് എഴ്ന്നൂറ്
ആഹ് ആഹ് മഴണ്ടോ അവ്ടെ
ആഹ് ഇവടെ ഓലർച്ചെ ഇപ്പ വെയിലാ
മഴണ്ടോ ഇല്ല ഇവിടെ ഇന്ന് പെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെ മൂടി നിക്കാണ്
ഇയാള് പറയ് പറയുന്ന നല്ല ക്ലിയറല്ല -
റേഞ്ച് ഇല്ലാ തോന്ന്ന്നല്ലേ റേഞ്ച് പോവ്ണ്ട് തോന്നുന്നു റേഞ്ചിന്റെ പ്രശ്നാ തോന്ന്ണു ഹലോ
പിന്നേ
ഇപ്പ കേക്കുന്നുണ്ടോ ആഹ് റേഞ്ച്
ഹലോ ചോയ്ച്ച് കേട്ട് പിന്നെ ഒന്നും കേക്കാൻ വയ്യ എന്തൊക്കെയോ സ്ക്രാച്ച് പോല
ആഹ് റേഞ്ചിന്റെ പ്രശ്നാ തോന്നുന്നുറയ
ആഹ് അറിയാൻ വെയ്യ
ആഹ് ട്രാവലൊക്കെ പോകല്ണ്ടോ
പിന്നെ
ആഹ് കയിച്ചു. എന്താ അവ്ടെ കറി എന്താ
ഇവിടെ മീൻകറിയും തോരനും പൊരിച്ചത് ചോറ് അവിടെയോ
ആഹ് ഇവ്ടെ വൻപയർ കറി പിന്നെ ഒണക്കമീന് പൊരിച്ചതും പിന്നെ ചീര തോരൻ.
ആഹ് സ്കൂളിൽ പോകുന്നോണ്ട് രാവിലെ ജോലിയൊക്കെ ഒതുങ്ങുല്ലേ.
ആഹ് സ്കൂൾക്ക് ഒന്നും കൊടുത്ത് വിടണ്ട ഇവിടെ ഹസ്ബന്റ് പണിക്ക് പോകുമ്പോ കൊണ്ടു പോകും അപ്പൊ അപ്പോത്തിനും ചോറാവും. ഏഴര എട്ട് മണിയാകുമ്പോത്തിന് ചോറക്കോ ആവും
ആണല്ലേ ആഹ്.
അവടെ എങ്ങനെ ചോറ് അവര് പോയിട്ട വെക്കാ അതോ അവർക്ക് കൊണ്ടു പോണോ?
ഇവടെ അവള് പോവുമ്പം തന്നെ എല്ലാ ഒതുങ്ങും അവള് കൊണ്ടു പോവും പിന്നാ ഉം തൂത്തുവാരല് തുണിയല്ക്ക അങ്ങനെത്ത ജോലികള് മാത്രേള്ളൂ.
പ പരിപാടി ഒള്ളൂ. എങ്ങനെ തുണി അലക്കലൊക്കെ എങ്ങനെയാ കല്ലിലാണോ അതോ മിഷീനിലോ.
പകുതി പകുതിയേ കേൾക്കൊണൊള്ളൂ ഇയാള് പറയുന്നത്.
ആണല്ലേ റൈഞ്ച് എന്താ വോ അവടെ
ഉം കൊഴപ്പല്ലാട്ടെ എന്താ ഹോസ്റ്റല്
ആഹ ആഹ് ആഹ് എന്താ ന്ന്ട്ട് ട്രാവലൊക്കെ പോവലുണ്ടോ ചെയ്യലുണ്ടോ
എൻറെയൊരു മെയിൻ ബാഗ് ഹസ്ബൻഡ്
ആഹ് ആഹ് എങ്ങനെ വണ്ടി വണ്ടി ഓടിക്കുമോ നിങ്ങള് വണ്ടിക്കെ ഉണ്ടോ
ഏഹ
വണ്ടി ഓടിക്കോ? ഡ്രൈവ് ചെയ്വോ
വണ്ടി.
ഡ്രൈവ് ചെയ്യോ
ഞാ വണ്ടീന്ന് പറഞ്ഞത് മാത്രേ കേട്ടോള്ള്
ആണോ ഭാഷ മനസിലാവാഞ്ഞിട്ടാ ഹലോ ടൈമാ ഹലോ
ഹലോ
അവിടെ ഭയങ്കര സൗണ്ടാണല്ലോ
ഇപ്പം കേക്കാവോ
ആ ഹ ഇപ്പൊ പറ
ഹലോ
ആഹ ഇപ്പ കേ
ഇയ്യാളെ ഫോണിൻ്റെ കൊഴപ്പാണോ അതേ എന്റെ ഫോണിൻ്റെ കൊഴപ്പണോ
അവിടുന്നിങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെ കേക്ക്ണ് എന്തേലും വർക്കെയ്യാണോ
അല്ലല്ല ഫാൻറടി കിടക്കുന്നതിന്റെ കിടക്കുന്നതിൻ്റെ ആയിരിക്കും ചിലപ്പോ
ആഹാ എന്ന അതിന്റെ സൗണ്ട്ആണാവോ ഭയങ്കര ഇങ്ങനെയെരു ഒ ച്ച ഇങ്ങനെ ട് ട്രാവല് ചെയ്യണക്ക് പോലെ അങ്ങനെച്ചണ്ട്
ഏഹ
ഒരു യാത്ര പോണ പോലെ തോന്നാ
ഒന്നും കേകാൻ വയ്യ ആഹാ ഇപ്പം കേൾക്കാം പറഞ്ഞോ
ആഹ ഫാനിന്റെ സൗണ്ട് കൊണ്ട് യ്ക്കാരം കേൾക്കാത്തത് അതാണാവോ
അറിയാൻവയ്യഎന്തുവാന്ന് പക്ഷെ എല്ലാ വെള്ളത്തില് വീണിട്ട് സംസാരിക്കത്തില്ലേ ആ ഒരു ഇത് ഫോൺ വെള്ളത്തില് വീണോണ്ട് സംസാരിക്കുന്ന കണക്ക്
അങ്ങനെ
അതത് ഇയാളോട് സംസാരിക്കുമ്പോൾമാത്രം എന്തോരു എരപ്പ് കേക്കുന്നു
ആഹ് സ്പീക്കറിന്റെ പ്രശ്നം എന്താണ് ആവലെ ഒരു ഇങ്ങനെ എന്തൊക്കെ സൗണ്ട് അവിടന്ന് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ അത് ഫാനിന്റെ സൗണ്ട് ആയിട്ടാണവോ
ആണല്ലേ കട്ട് ചെയ്തിട്ടേ കട്ട് ചെയ്യുമ്പഴത്തേക്കും എന്തോ വോയ്സ് എന്തെങ്കിലും കേട്ട് നോക്ക്‌ അപ്പം അറിയായിരിക്കും എന്താ കൊഴപ്പം
ആഹ് എന്നിട്ട് മോ എന്താ മോളെ കൊണ്ടുവരാനായോ അംഗലവാടി ആഹ് അവിടെ വീട്ടിലുണ്ടല്ലോ അല്ലേ
ആ മോനും ഇവിടെ ഇപ്പ കെടന്ന് ഒറങ്ങന്നുന്നു ഇന്ന് വിട്ടില്ല മോള് നാല് മണിയൊക്കെ ആവുമ്പ വരും
എങ്ങനെ വരിക ബസ്സിനാ
ബസ്സിനാണൊ വരല്
ബസ് ആഹ് ബസുണ്ട് ബസ്
ആഹാ രാവിലെ എപ്പളാ പോവാ
ആഹ് മോള് എട്ട്മണിയാകുമ്പോ പോകും അവിടെ മക്കള് എപ്പം പോവും
ഇവര് ഇവര് എട്ട് അല്ല ഒമ്പതേ മുക്കാല് ഒക്കെ ആവുമ്പോ അപ്പൊ പോയാ മതി
ആഹ് അല്ലേ എന്നിട്ട് വൈകിട്ട് എപ്പം വരും
ട്ട് നാലേ കാല് നാലര ഒക്കെ ആവാനാവും
ഉം
മൂന്നരക്ക് വീടും പക്ഷെ രണ്ട് സെക്കൻഡ് ട്രിപ്പ് ആണ് അപ്പൊ പിന്നെ നേരം വൈകും
ആഹ് ആഹ്
ആഹ് ഇനി അവരെ ചായയൊക്കെ ഇണ്ടാക്കാനായോ
എന്തായി
എന്നാ ശരി ആഹ് എന്നാ ശരി ട്ടോ
ഓക്കെ ഓക്കെ